ആ ഇണ്ട് കേക്കുന്നുണ്ട്
ഏ എന്തെടുക്കാ
ഏ ഇപ്പൊന്നും എടുക്കുന്നില്ല ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുട്ടിലൊക്കെ കിടക്കാൻ വേണ്ടി അവരൊകെ കിടക്കാൻ വേണ്ടിട്ട് ങ്ങനെ
ഇവിടെ ഭക്ഷണം കഴിച്ചിട്ങ്ങനെ ഇരി രിക്കുന്നു
ആ ഇല്ല നേരത്തെ കിടക്കോ ചോദിച്ചാൽ അവരെ പഠി ക്കൽ ക്കെ കഴിഞ്ഞ് പിന്നെ എങ്ങിയലും പത്ത് മണി ആവും കിടക്കാൻ
പത്ത്മണിയാവും
ആഹ് അവിടെ ആ സ്കൂ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആണ് അവിടെ എങ്ങനെ നിങ്ങള് നേരത്തെ കിടക്കുവോ
ആഹ് ഇല്ലില്ല ഇവിടെ കുറേ ടൈം എടുക്കും കിടക്കാൻ, ഇപ്പോ എനിക്കൊരു മോളുണ്ടെ അവ ഇപ്പോ ഒന്നര വയസായിട്ടുള്ളു അപ്പൊ അവളുറങ്ങാൻ തന്നെ പന്ത് ന്ത്രണ്ട് മണിയോളം ആവും ഈ പകലൊക്കെ ഉറങ്ങുന്നോണ്ട് ഉം ഇനിപ്പോ ഇത് ഒന്നും ആയിട്ടില്ല ടൈം ഇനീം കിടക്കുവാ സമയം ആയി ഉം
ആഹ് അപ്പൊ പന്ത്രണ്ട് മണിവരെ എന്താണ് കളിച്ചു നടകു
ആഹ് കളിച്ചു നടക്കും, ടിവി കാണും അങ്ങനെ ഓരോന്ന് നമ്മളാണെ ഇങ്ങനെ പിറകെ നടക്കണം
ആഹ് ആഹ് ഹ ഹഹഹ
വിടെ ഒരു പരിപാടിയും നടക്കത്തില്ല
ആഹ് ആ ഇവിടുണ്ട് ഒരാള് രണ്ടു വയസ്സായിട്ടില്ല അതേ പോലെ തന്നെ പകലും ഉ തന്നെ പക്ഷേ ന്നാ രാത്രി ഏ പത്ത് പത്തുമണി ആയ പിന്നെ ഒള്ക്ക് ഒറക്ക് വരും പിന്നെ കരച്ചിലായി നമ്മള് കുറച്ചു കഴിയട്ടെ ന്ന് വച്ചാ അത് പറ്റൂല അപ്പൊഓള് ഓളെ എടുത്ത് പോയിട്ട് പാൽ കൊട് ത്ത് അങ്ങനെ അപ്പോ ഉറങ്ങും പിന്നെ ആഹ് ഉറങ്ങും, പത്ത് മണി വരെ ഏറിയാലും കൊള്ളും അതിൽ
ആഹ് നിക്കൂല ഓക്കേ ഇവിടെ പക്ഷേ അങ്ങനില്ല എന്നാലും ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് മണി ഒക്കെ ആവും കളീടെ കൂടുതല് കൊണ്ടേ മ് ഇപ്പോ നടക്കാനൊക്കെ തുടങ്ങി ആള് അപ്പൊ അത് കാരണം നടപ്പിന്റെ ഭയങ്കര ഇയാൾക്ക് നടപ്പ്
ആഹ് ആ ഒരു ആവേശത്തിലായിരിക്കും.
ആഹ് അതെ, അതേ. അപ്പൊ ഭയങ്ക്... ഇങ്ങനെ കളിയുടെ ചിന്ത മാത്രം ഉള്ളല്ലോ
ആഹ് അത് പിന്നെ കളിൻ്റ ഇത് എന്തോണ്ടായിരിക്കും കളി ഭയങ്കര ചെല കുട്ടികൾക്ക് ഭയങ്കര കളിയായിരിക്കും ഇവൾക്കൊന്നും അങ്ങനല്ല, ഇവളൊന്നും അങ്ങനെ ആ അങ്ങനെയൊരു കളിയോ കളിയിണ്ട് പക്ഷേ ഓളതായിട്ട് എന്തൊക്കെയോ ഒരു കളിയല്ലാ തെ നമ്മള് പിന്നാലെ തന്നെണ്ടാവു എപ് ഇപ്പോളും ഞമ്മ് ഞാൻ കൂടിണ്ടെങ്കില് ഇരുന്ന് കളിക്കും ക്ഷെ ഞാന് എൻ നമുക് പ്പോളാവടിരുത്തീറ്റ് ഞമ്മളൊരു പണിയെടുക്കാൻ പോയാ ഞമ്മള കൂടത് തന്നെ വന്നിട്ടുണ്ടാവും ആഹ് ആഹ് അതന്നെ ആഹ് അങ്ങനെത്തന്നെ അല്ലാതെ കുട്ടികളൊരു ഭാഗ് ഒന്നോന്ന് പിന്നീയിരുന്നു കളിക്
ആഹ് അങ്ങനെയില്ല അങ്ങനെ കളിക്കില്ല അങ്ങനെ കളിക്കുവൊന്നു ഇല്ല ഇപ്പൊ നടക്കാൻ തുടങ്ങിയേനെ നടപ്പ് അന്നേ ഇവിടുന്നാണെങ്കി ഈ മുറീന്നാ മുറീലോട്ട് പോവും അവിടുന്ന് ഹാളിലേക്ക് പോവും. അവിടുന്ന് പിന്നെ നേരെ പോവും. അങ്ങനങ്ങനങ്ങനെ പോയി നമ്മ് മ്മളുവാ പൊറകേ പോണം
ആഹ് അതെലേ ആഹ് പിന ന്ന്
എണീക്കത്തില്ലാട്ടോ രാവിലെ നമ്മടെ കൂടേ എണീക്കൊള്ളൂ ആഹ് പിന്നെ എടയ്ക്കെങ്ങാനും ഇപ്പൊ എടയ്ക്ക് രാത് രാത്രീലൊക്കെ വെള്ളം ചോയ്ക്കും ആള് അപ്പം വെള്ളം വേണം വെള്ളം വേണോന്ന് വെളുക്കാറെക് ക്ക്യാവുമ്പം ആള് വെള്ളം കുടിയുടെ ഒരു ഇതൊണ്ട് അപ്പം എടയ് ക്കുന്നെണീച്ച് വെള്ള പാല് കു കുടിക്കും പാല് കുടിച്ചാലു അവക്ക് വെള്ളം വേണം ആ കുപ്പി കൊടുക്കും അ ഫീഡിംഗ് ബോട്ടിലല്ല നിപ്പ് ആ അത് കൊട് ഫീഡിങ്ങില്ല അല്ല വേന്നം പാലു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഇപ്പം ഞാന് കപ്പും ഗ്ലാ സ് അങ്ങനെയാ മറ്റേ നിപ്പിളതിപ്പം ശീലിപ്പിക് അങ്ങനെ കൊടുക്കൂല ഉം
ആ ആ ഇവളൊന്നുവങ്ങനെ ആ ഇവളൊന്നുവങ്ങനെ പാല് കുടിക്കൂല ഇവളീ ഫീഡ് യ്യന്നെ അതന്നെ മെയ്‌നായിട്ട് ആ ഒരു പരിപാടി തന്നെ ഒ അല്ലാതെ അങ്ങനെ വെള്ളം കൊണ്ടേച്ച് കൊടുത്താലൊന്നും നമ്മള് ഉറക്കത്തിൽ ഒക്ക പെട്ടെന്ന് ആ വെള്ളം മ്മ് അതൊന്നും പ
ആ അങ്ങനെ ഒന്നും ഇല്ലല്ലേ ആ അയിന്റെശം വെള്ളം ആ എനിക്ക് ഒന്നും അറിയില്ല ഒരു വെളുക്കാറൊക്കെ ആവുമ്പോത്തേക്ക് വെള്ളം വേണം സംസാരിക്കും കേ ട്ടൊ ഒന്നര വയസ്സായണ് നന്നായിട്ട് സംസാരിക്കെ ആ അപ്പം വെള്ളം വേണോന്ന് ആ വെള്ളം വേണം വെള്ളം വെള്ളം വെള്ളം ന്നിങ്ങനെ പറയും അപ്പോപിന്നെ എടുത്ത് കൊടുക്കും പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും
ആ അത്കൊണ്ട് സുഖാണ് ആ വെള്ളം കൂടിക്ക്ണോണ്ടാണ് നമ്മ നമ്മളെ വല്ലാതെ ബുദ്ദിമുട്ടി ക്കാത്തത് ആ ഇത് ഏറെ ഒന്നും വെള്ളം കു നീച്ചുലാ
ആ ഇപ്പ പാല് കുടി ഇപ്പ ഇത്തിരി കുറവാ പക്ഷേ രാ നേരത്തേ ഒക്കെ ആണേൽ വെളുക്കുന്നരെ കുടിച്ചങ്ങ് പാൽ കുടിച്ച ഉറങ്ങുന്നത് ഇപ്പം ഒറങ്ങാൻ വേണ്ടി കൊർച്ചെരം പാല് കൊ രിക്കും ന്നല്ലാണ്ട് വെളിക്ക്ന്ന വരെ ഇല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോണ്ട് ഇത്രയില്ല അതെ അതെ മ് അയ്യേ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങും ആ നന്നായി നടക്കും പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങും അതാണ് പിന്നെ കുറച്ച് ഒരു മുന്നാൽ ദിവസായി ട്ട് മുറ്റത്ത് തന്നെ യാണ് ആൾ ഗേറ്റ് സായും ഭയങ്കര പാടാ
ആഹ
വെള്ളവും അയ്യോ വെള്ളത്തിൽ കളിന്ന് പറഞ്ഞാൽ
ആ ഒലെ പ്രായം അതാണല്ലോ പ്പം നോക്കി നടക്കണം മുറ്റത്തിറങ്ങി പ്പം ഇവിടെ അങ്ങനെയാണ് മുറ്റത്ത് നമ്മൾ ഇറങ്ങീട്ട് ഉണ്ടെങ്കിൽ പിന്നെ നാള വരും
ആഹ് നമ്മള് പൊറകി പക്ഷേ നമ്മള് ഒന്ന് കല്ലെന്തേലും കയ്യിലു ണ്ടാവും ഞാനാ ഇങ്ങനെ നോക്കി ഇരിക്കും ഒരു വ
ആഹ് അതെ അതെ അത് തന്നെയാണ് അവസ്ഥ ഇവിടെ ഞാന് മിഷ്യനില് അങ്ങനെ അലക്കൂല കല്ലുമ്മേ തന്നെയാണ് അലക്കാറ് അപ്പോൾ ഇപ്പ എന്താ ചെയ്യാ ഞാൻ അലക്കാൻ വന്ന് ഞാൻ അലക് ക്കുന്ന സൗണ്ട് കേട്ട അപ്പം വരും അപ്പം കൂടെ വരും അപ്പ വെള്ളത്തി ത്തിൽ കളിക്കും അത് കാരണം കുറച്ചു ദിവസായിട്ട് ഞാൻ മിഷ്യനിൽ തന്നെയാണ് അലക്കാറ് അവള് വരും മഴ പെയ്പ്പും ഈ മഴ ഒക്കെ ആയ കാരണവേ അങ്ങനെ മ ഴ കൊണ്ടാലൊക്കെ ജലദോഷം വരും അത് കാരണം മൂന്നാലു ദിവസം ആയിട്ട്
കഴിഞ്ഞിച്ചിരി വെയ്ലുണ്ടെന്നു പറഞ്ഞാലും മഴക്കാലം തൊടങ്ങാൻ പൊ ഴക്കാലം തൊടങ്ങാൻ പോണ
ആഹ് ആഹ് മഴക്കാലം അതെന്നെ ആഹ് വെയില് ഇപ്പോഴത്തെ വെയില് ഒന്നോ ക്കണ്ട മഴയിനി ശക്തിയാകാൻ പൊ പോവന്നെ ആയിരിക്കും ഇപ്പ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് മഴ ശക്തി ആവാൻ ആഹ് അതെ അതെ ഇപ്പ ഇങ്ങനെ നിക്കുമ്പോഴാണ് നമുക്ക് സൂക്ഷിക്കണ്ടേ അപ്പഴാണ് പേടി ഇനീപ്പോ ഇന്നിയിപ്പോ ഒന്നായിട്ടായിരിക്കും മഴ പെയ്യാ അതെ ആഹ് ആഹ് ഇടി മിന്നും
ആഹ് ഇടി അതാ പേടിയില്ലേ
ആഹ് അതെ ആഹ് അതെന്നെ ഇവിടെ അങ്ങനല്ല ഇവിടെ മഴെ ഇ ഡിയും മിന്നും ഒന്നായിപെയ്യുന്നുണ്ട യിരുന്നത് ഭയങ്കര ശക്തി ആയിട്ടാരുന്നു ഒണ്ടായിരുന്നത് ഇടിയും മഴയും
ആഹ് പ്പോ കൊറച്ചീസായിട്ട് വെയ്ലുണ്ട് കാര്യാ ക്കാൻല
ആഹ് മഴല്ലാത്തെ ഇടി മറ്റേ കൂണ് വിരിയാന് അതല്ലേ ആ ഇടിയാണല്ലോ
ആ ആ അങ്ങനെയാണിത് പറയ്ണെ പഷേ ആഹ് പഷേ അത് ഭയങ്കര ഭയങ്കരഒര് അത് കൊറച്ചൊരു അപകടവാണത്
ആഹ് അങ്ങനൊര് സാധപോലെത്തെ ഇടി അല്ല ഒര് എന്താ പറയ്അ ലോറിലൊക്കെ കല്ലെറ്ക്കൂലെ ഹ് കരിങ്കല്ലെർക്കൂലെ അങ്ങനെര് പൊട്ടി പൊട്ടി റ്റ് ള്ളൊര് അങ്ങനൊര്ടി സാധാപോലത്തൊര്ടി അല്ല ഇക്കങ്ങനെ തോന്നി അന്ന് ഇടി പൊട്ട്യേപ്പോ പ്ളേ ഭയങ്കര ശബ്ദതില് ള്ളൊര് ടി
മ് ഒക്കെന്ത്യേ എല്ലാരും എവിടെ
എല്ലാരുതാവ്ടണ്ട് ചെറിയാല് ഫോൺ മറ്റേ ആള് ഫോണ് കാണ് മ്പോ ഒപ് കൂടെര്ന്ന് കാണാണ് അതോണ്ടാ ശബ്ദോന്നുല്ലാത്തത് ഫോണ് കൊട്ക്കോയ് ച്ചാല് നമ്മള് ഫോണിലിങ്ങനെ കാണ്ല്ലേ ഫോണല്ലേ കുട്ട്യാള് വളര്ണത് പ്പോ കൊട്ത്തെ പറ്റു കൊറച്ച് ടൈമോക്കെ ഞാൻ കൊട്ക്കും പിന്നെ അങ്ങനേം ഇങ്ങനെ ഒക്കെയിട്ട് വാങ്യവടെ വെക്കും
ഫോണ് കൊട്ക്കാറില്ല ടീ വി ടീവി ആണ് അത് പിന്നെ കാർട്ടൂണെന്തങ്കിലും കണ്ടിര്ന്നോളും. ടീവി കാണും ടീവി കാണും അതെനിക്ക് മാറ്റാൻ പറ്റണില്ല പക്ഷെ ഇവിടെന്ന് പറഞ്ഞാ ഇപ്പം എന്റെ വീട്ടി ൽ അപ്പ, അമ്മ, അനിയൻ ഞങ്ങള് കൊറച്ച് പേരൊണ്ട്. അവിടെന്ന് പറയുമ്പം ആഹ് ഹസ്ബന്റ്, ഞാന്, അമ്മ ഞങ്ങൾ മൂന് പേര് മാത്രേ ഉള്ളൂ വേറാ രൂല പോയി കഴിഞ്ഞാ ഞാനും മോളും തനിച്ചാ ഇപ്പ ഞാനെന്റെ വീട്ടിലാ ആഹ് അപ്പം ആ ന്ന് എനിക്ക് ഫോണ് ഫോണിൽ ടി വി കാണലും ഒക്കെ വെച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ അണെങ്കിൽ സംസാരിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ആ അതുകൊണ്ട് പിന്നെ ആ ഫയങ്ക ഓരോ ആക്ടി ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് സം ചരിച്ചും അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും അങ്ങനെ ഇരിക്കും അപ്പം നല്ലതായിട്ട് സംസാരിക്കും അവിടെന്ന് പറയുമ്പോ സംസാരിക്കാൻ ഒന്നും ഒള്ളെ ഒരു ഇത് ഇല്ല ആൾ ൾക്കാര് എല്ലാരും ഒര് സമയാകുവേ
ആ പിന്നെ നമ്മളും കുട്ടികളും മാത്രം ആവുമ്പം
അതെ അതെ അതെ ഉം അത് കാരണം പിന്നെ ഇവിടെ വരുമ്പം ആണ് പിന്നേം കുറച്ച് നേരം ടി വി കുറക്കുന്നത് അവിടെ പക്ഷെ ഇവിടെ ഫുൾ ടൈം ടി വി യാ ഇവിടെ പിന്നെ ഉം ഉം അതല്ലിയോ ആ ഫോൺ പക്ഷെ ഫോൺ അങ്ങനെ എടുക്കാറില്ല ഫോണ് ഞാന് ഇപ്പം കൊട് ഫോണ് ഞാന് കൊട് ക്കത്തില്ലേ അ പിന്നെ അറിയാം പക്ഷെ ഈ ഹലോ അതൊക്കെ പറയും അങ്ങനൊള്ള കാര്യങ്ങൾ ഒക്കെ പറയും പക്ഷെ ക്ഷേ ഫോണ് കൊടു കൊടുക്കാതിരിക്കുന്നെയാ നല്ലത് എന്നാല്
ആ അതാണ് ഫോണ് കൊടുക്കാതെ ഇരിക്കുന്നത് തന്നെയാ നല്ലത്
സംസാരിക്കുവൊന്നുമില്ല അവർക്ക് അറിയാല്ലോ
ആഹ് അതാണ് അവര് പ്രെസവിച്ച് കിടക്കുമ്പോ തന്നെ ഫോണുംമേലാ
ആ പിന്നെ എല്ലാരും പറയും ഫോണ് കൊടുത്ത് ശീലിപ്പിക്കരുത് പക്ഷെ നമ്മള് കൊടുക്കുന്നെ അല്ല
ആ അത് എല്ലാരും പറയുന്നതാണ് ആ അതന്നെ അത് ഇപ്പം എന്റെ വീട്ടിലെക്കെ പോയിട്ടുണ്ടെങ്കില് എല്ലാരും പറയും ഫോണ് കൊടുത്തിട്ട് കുട്ടീനെ ശീലം ആക്കാണ് കണ്ണിന് കേടാ പക്ഷെ നമ്മള് ആ മനഃപൂർവം ചെയ്യുന്നതല്ല അതന്നെ ഞാന് അതാ പറയുന്നെ പിന്നെ നമുക്ക് കൊടു ക്കേണ്ടി വരികാണ്
ആ പിന്നെ ഇപ്പം അവിടെ ഇയ്യോ അതേ എന്തെങ്കിലുമൊര് അ അത്യാവശ്യം എന്തെങ്കിലുമൊരു കാര്യം വരുമ്പം നമ്മക്ക് വേറെ ഓപ്ഷ് ഷനില്ല ഇപ്പം കറന്റ്‌ ഇല്ല അങ്ങനെ എന്തേലുമൊരു അത് വരുവാണെങ്കി
ആഹ് അതെ അതെ ഫോൺ കൊടുത്തേ പറ്റു അങ്ങനെയൊക്കെ ആണ് കുടുങ്ങി പോണത് പിന്നെ അവര് നമ്മള് അവരെ ഒപ്പം വെച്ച് കിടന്ന് നമ്മള് ഫീഡ് ചെയ്യുവാണെങ്കിൽ നമ്മള കയ്യിലും പോണരിക്കും അവരെ കണ്ണ് ഫോണിലാണ് അപ്പൊ കുട്ടിയും ആഹ് അതന്നെ അപ്പോൾ ഈ കുട്ടികൾക്ക് ജനി ച്ച അന്നുമുതലേ ഇവര് ഫോണ് കണ്ടിട്ടാണ് വളരുന്നത്
അതെ അതെ അതെ
ഇതിലെങ്ങനെയാണ് എന്താണ് എന്ന് അവർക്ക് നന്നായിട്ട് മനസിലാവും ചെയ്യും
പിന്നെ അതുമാത്രമല്ല ഇവരുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമ്മള് എടുക്കുന്നത് ഫോണിൽ അല്ലെ
ആഹ് അതാണ് ഫോണിൽ അല്ലെ എടുക്കുന്നത് ഇത് നമ്മള് ഇവ പ്രസവിച്ചു കിടക്കുമ്പോൾ തന്നെ ഇവര് നമ്മള് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോണ് എ ഏത് ഭാഗത്തേക്ക്‌ ആണ് തിരിക്കുന്ന ആ ഭാഗത്തേക്ക്‌ മറിഞ്ഞുമറിഞ്ഞു നോക്കുമവര് അത്രേ അ ലൈ ച്ചു കാണുംമ്പഴ് അങ്ങനെ നോക്കും അത്രേ അ അന്നേ അവര് കണ്ടത് പടിയല്ലേ അങ്ങനെയാണ് പിന്നെ നമ്മള് കേൾക്കുന്നതൊക്കെ അവര് കണ്ടു പടിക്കുന്നതാണല്ലോ
അതെ അതെ അതെ ഫോണ് കൊടുക്കാതിരിക്കാൻ ആഹ് സാഹചര്യം കൊണ്ട് നമ്മള് കൊടുക്കുന്നു ആർക്കും മനഃപൂർവം കൊടുക്കുന്നത് ഇഷ്ടല്ലല്ലോ നമ്മള് അങ്ങനെ മനപ്പൂ ഫോണ് കാണിച്ചു കൊടുക്കുമ്പോ നമ്മക്ക് ആഗ്രഹം ഇല്ല
ആഹ് നമ്മക്ക് ഇപ്പം നമ്മള കുട്ടിയോളുടെ കണ്ണ് കേടുവരുത്തൻ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല അതെ അവരെ ശരീരം കേടുവരികയല്ലേ ടാബ് കൊടുത്തേ പറ്റുന്നുള്ളൊരു സാഹചര്യം വരുമ്പോ
എത്ര കുട്ടിയോള് ഉണ്ട്
എനിക്ക് നാലു പേരുണ്ട്
നാലുപേര്
ആഹ് ആഹ് അപ്പോ നാലു പേരും വലിയ ആൾ പത്താം ക്ലാസ്സിൽ ആണ് രണ്ടാമത്തെ ആൾ എ ട്ടാം ക്ലാസ്സിൽ ആണ് മൂത്തത് രണ്ടുപേര് ആൺകുട്ടികൾ ആണ് രണ്ട്പേര് ചെറു രണ്ട് പേര് പെൺകുട്ടികൾ ആണ് അപ്പോ പെൺകുട്ടി മൂന്നാം ക്ലാസിലാണ് ചെറുതും
മൂന്നാം ക്ലാസില് ആയിട്ടില്ല ഹ് ഹ് ഹ് രസം ആയിരിക്കുല്ലോ നാലുപേര്
ആ നാല് ആ നല്ല രസ മാണ് സ്കൂൾ ഒന്നുമില്ലെങ്കിൽ നല്ല ഹ് ഹ് നല്ല ബഹളമാണ് ഹ് ഹ് ഹ്‌ നല്ല രസമാണ് ഹ് ഹ് ഹ് ഇവരെ മാനേജ് ചെയ് ഇത് കണ്ടിരിക്കാൻ നല്ല പണിയാ വേണ്ടാ ഇച്ചിരി വെല്യ ആൾക്കാര് പുതിയ ആൾക്കാരെക്കാളും കഷ്ടാണ്
ആ അതെതെ ഇപ്പോ ഒരാള് ഒള്ളായിട്ട് എനിക്ക് ഒരാളെ ഉള്ളൂ ഫസ്റ്റ് ആദ്യത്തെ മോളാണ് ആ അപ്പത്തന്നെ എനിക്ക് ആ കൊറച്ച് നല്ല പാട് വരും അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കയാ നാലു പേര് ആകുമ്പോ
ആ ഹ് ഹ് ഹ് അന്നാ ശരി കെട്ടോ
ആ ശരി ശരി ഓകെ
ആ ഓക്കേ
മ്